മക്കള്മാര് വന്നോ?
ഇല്ല
ആഹ്
എ
ആണോ ആഹ് ഇവിടെ മോന് ഉണന്ന് ഇവടെചെറിയൊരു വിഷയം ഉണ്ടാകി ആഹ് പിന്നെ അയിഞ് വരാറായില്ല ല്ലയോ വീട്ടിൽ വന്നോ?
ഉം ആഹ് വീട്ടിൽ വന്ന് ഭക്ഷണം കഴിച്ച്
ഉം ഉം
പിന്നെ
ഉം എന്നിട്ട് എന്ത കൊടുക്കുന്നു ഗ്യാസ് ഒക്കെ ഫിറ്റ് ചെയ്ത് വെ വെച്ചേഗ്യാസ് സ്റ്റവ് ഒക്കെ ഉം
ആഹ് ഗ്യാസും ഫി സ്റ്റവ് ഫിറ്റ് ചെയ്ത് മുട്ട പൊർച്ച് കൂട്ടാൻ കടർത്തിട്ടുണ്ടായിരുന്നില്ല അത് കടർത്ത് പോയി ഭക്ഷണം കഴിച്ച്
ആഹ് ഉം ഉം അങ്ങനെ ആ ജോലി കഴിഞ്ല്ലേ ആഹ് കടുവർത്തില്ലായിരുന്നു ഉം ഉം പിന്നെ വെക്കേഷനൊക്കെ എവിടെങ്കിലും ഒക്കെ ടൂറ് പോയിരുന്നോ എല്ലാരും ആയിട്ട്
ഒമ്പത് മണി മുതല് പന്ത്രറണ്ട്‌ മണിവരെ ഉണ്ടാവുള്ളൂ ഉം ഉം പെട്ടെന്ന് ഉം ഉം
ആഹ് പെട്ടെന്ന് എല്ലാം ആക്കി കൂട്ടിയിട്ട് അങ്ങോട്ട് പോയല്ലേ
അങ്ങനെ വിട്ടൊന്നും പോയില്ല അടുത്ക് ഒക്കെ പോകാറില്ല പിന്നെ
ആഹ്
ഉം
ഇവിടെ മഴയുടെ ഒരിത് കണ്ടോ അതുകൊണ്ട് റേഞ്ച് അങ്ങോട്ട് ഒരു
പണിക്കാര് വരാ
മ്മ്
വരുന്നുണ്ട് രണ്ടാൾ വന്ന് ഇന്നലിം മിനിഞ്ഞാന്നോക്കെ രണ്ടാള്ഉണ്ടായിരുന്നു വരിയാണെങ്കിൽ അവര് മ്മ് മ്മ്
ഓഹ് ഉം ഹലോ
ഇന്നിപ്പോ അവരോട് പറ
ഹലോ
പറഞ്ഞു വരണ്ടാ ലീവാക്കിക്കാളിന്ന് അപ്പം വര്നനേര ത്ത് മയ പണിക്കാര് ആഹ് ഇപ്പൊ നല്ല വെയില് രണ്ട് ദിവസത്തെ പണിയും കൂടി ഉണ്ടാവുള്ളൂ അത് കാരണം അതോണ്ടാവുള്ളൂ. അപ്പൊ അത് കഴിഞ്ഞാലാത് കഴിഞ്ഞ് പക്ഷെ അപ്പൊത്തിന് മഴ വന്നീല്ലേ
ആഹ് അതുകൊണ്ടത് നടന്നില്ല
ഉം ഇപ്പൊ വന്നോര് വന്നീന്റെ ശേഷം തൊടത്തിയതാണ് പണിക്കാരന്നേന്ന് അറുപത്തഞ്ചാള് പെയിന്റിങ്ങേരായി ഉം പിന്നെന്നുണ്ടെങ്കില് ആ മുറ്റം ചുറ്റി പറഞ്ഞ് നമ്മൾ മുറ്റം കെട്ടുവല്ലോ അത് കെട്ടിട്ടുണ്ടായിരുന്നില്ല
ഓ പിന്നെ അത് ആഹ് അതും കെട്ടി ഉം
പിന്നെ ഞങ്ങളതൊരുഉയരം പുറം ഉയർത്ത്നിങ്ങട്ടക്ക് താഴത്തിക്കറങ്ങണ്ട അവടെ റോഡ് കുറച്ച് അങ്ങനെ കൊറെ പണിപ്പെടുത്ത് പണിക്കാരന്നെയിന്ന്
ഉം അങ്ങനെ അവർക്കും പണി നമ്മക്കും പണിയാ
ഞമ്മക്കും പണി ഭക്ഷണംവാണേയ് രണ്ട് നേരം വേണ്ടവർക്ക്
ആഹ്
പത്ത് മണിക്ക് കഞ്ഞിയും അയ്ക്കുള്ള കൂട്ടാനും കൊടുക്കും ഉച്ചക്ക് ചോറൊടുക്കും പിന്നെ അവര്ക്ക് എടക്കൊക്കെ ജ്യൂസ് വേണം, വെള്ളം വേണം, വൈകുന്നേരം ചായ വേണം
ഉം ഇതിന്റെയെല്ലാം പിന്നാലെ ഉം ഇതിന്റെയെല്ലാം പിന്നാലെ ഓടണ്ടായോ പിന്നെ കുട്ടികള് കൂടെ പിന്നെ ഉം
ആഹ് ഒക്കെ സഹിക്കാ പെയിന്റിങ്ങേര് അകത്തുണ്ടായിന്ന കാരനാണ് തീരെ വൃത്തിയാവാഞ്ഞത് എന്തേന്നറിയോ? അവരാങ്ങട് ഇതാക്കിന്റെ ശേഷം പിന്നെ അവര് കഴിഞ്ഞ് പോയി പിന്നെ മുറ്റത്ത്ക്കായി ഇപ്പൊരു വിതൊക്കെ കഴിഞ്ഞ് ഇനി കുറച്ചും കൂടി ഒള്ളൂ
ആഹ് ആഹ് ഉം ആകെ മൊത്തം ഒരു പായുവായി എന്നേരം
ഉം
ഉം
മറ്റേ വീടുണ്ടാക്കിങ്ങണ്ട് ആറു വർഷം കഴിഞ്ഞേ വീടുണ്ടാക്കി പെയിന്റി ആഹ് പ്രൈമർ അടിച്ചിട്ട് ട്ടെ ഇണ്ടായിന്നൊള്ളു. അപ്പൊ പിന്നെ ബാക്കിയൊന്നും ചെയ്തിട്ടുണ്ടായിന്നില
ആഹ് ആഹ്
എന്തെങ്കിലും വർക്കിന് പോണ്ണ്ടാ
ഇല്ല ഇല്ല്യ ഒന്നിനും പോവുന്നില്ല പു ള്ളാര് രണ്ടുപേരെയൊക്കെ നോക്കി ഇങ്ങനെ പോകുന്നു, ഇനി ഇവനൊരു വഴിക്കായിട്ട് വേണം എന്തേനൊക്കെ ഇറങ്ങണം വീട്ടി ഇരുന്നിരുന്ന് മടുത്ത്.
ഉം
എന്തെങ്കിലു ഒരു ചെറിയ വരുമാനവായാലേ.
അതെ.
നമ്മടെ ആവശ്യവും പുള്ളാരെ കാര്യങ്ങളെന്തേലൊക്കെ ഒന്ന് ചെയ്യാലോ. ഇല്ല മക്കള് വന്ന്‌ നമ്മളെടുത്ത് ഓരോന്ന് പറയുമ്പം നമുക്കൊന്നും വാങ്ങിച്ച് കൊടുക്കാൻ പറ്റാതെ വരുമ്പം ഒരു സങ്കടം. എല്ലാ
ഇപ്പൊ എന്തിനും ആഹ് എന്തിനും കൊറച്ചൊന്നും പോരല്ലോ.
ഉം ആന്നാന്ന്‌.
ഒരു പിന്ന്‌ കിട്ടണംന്ന്ണ്ടെങ്കി അയിനും കൊടുക്കണം.
ആന്ന് എല്ലാത്തിനും പൈസയാ. ഒഹ്. പണ്ടത്തെ കാല ത്തൊന്നും ഇനും വേണ്ടി ഒന്നും വേണ്ടിയിരുന്നില്ല തോന്നുന്നു. പണവേ പണത്തിനന്ന് മൂല്യം ഉണ്ടായിരുന്നു. ഇപ്പ അതൂല്ല.
ഉം ഇപ്പെന്താ മൂല്യം ഇപ്പെല്ലത്തിനും മൂല്യം തന്നെല്ലേ. പക്ഷെ ഞമ്മള് ഉം പീന്നെ കൊടുക്ക്ണേന് പൈസ ഇല്ല്യട്ടാ. നമ്മൾ വാങ്ങ്ണേനെ പൈസൊള്ളൂ.
ഓഹ് ഇപ്പിയോ ആ
പിന്നെ വേറെ ന്തൊക്കെ
ഏഹ് വേറെയാങ്കില് വേറെ പ്രത്യേകിച്ചൊന്നുല്ല ഇവിടെപ്പം മഴ പെയ്യാൻ തൊടങ്ങുന്ന്. ഉം
അവിടൊക്കെ സ്കൂൾ എത്ര വരെ ണ്ടാവും? നാലര വരെ ഇണ്ടാവൂല്ലേ?
ഇരിക്കുന്ന്. അവിടെ മഴ മഴയുണ്ടോ? ആഹ് മൂന്നര വരെയൊള്ളു. ആഹ് അല്ല ഇവിടെ മൂന്നര വരേ ഒള്ളു സാധാരണ.
ഏഹ്
ഉം അഹ് ആഹ് അവർടെ സ്കൂള് മൂന്നര വരേ ഒള്ളൂ. പ്രൈവറ്റ് സ് കൂളെല്ലാം മൂന്നര വരേയൊള്ളൂ. ഗവൺമെൻ്റ് സ്കൂളാണെങ്കി നാല് മണി വരെയാണ് ഉം. ആഹ്.
ഇവെടിം തന്നെ പ്രൈവറ്റെന്നേണ് മൂന്നര വരേൻ തന്നേണ് ഇവെടിം ഈ ഭാത്തൊക്കെ.
ഉം. പിന്നെ
എന്താ വൈകുന്നേരത്തിന് ചായക്ക് കടി?
ചായക്ക് ഇവിടെ ഇച്ചിരി ഇതി ഇരിക്കുന്നു ഇപ്പി ഇരിപ്പുണ്ട്. അന്നേരം അമ്മ പറഞ്ഞ് അത് എവിടാ ഇരിക്കുന്നേന്ന് കാണുന്നില്ല എന്നട്ട് ഞാൻ വന്നത് എടുത്തു കൊടുക്കുവായിരുന്നു. ഉം ഇല്ലേ ഇപ്പിയുണ്ടല്ലോ മാഗിയൊക്കെ പോലുള്ളെ ഉം. അത് ഉണ്ടാക്കി വെക്കാ. ഈ മാഗി ഉണ്ടല്ലോ മാഗി നമ്മള് ല്ലെ ഉണ്ടാക്കത്തില്ലേ ആഹ് ആഹ് അത് തന്നെ. അതുണ്ടാക്കാൻ. ഉം
ഉം.
പിന്നെ ഇവിടിപ്പം മഴ ചാർന്നു. ഞ് മോള് വരുമ്പ ഇനി കൊട എടുത്തൊന്നെ. ഹും പിന്നെ ചായ ഒക്കെ ഇടാറായോ
ഇല്ല്യ ഇപ്പ ഭക്ഷണം കഴിച്ചിട്ടുള്ളൂ അതന്നെ പറഞ്ഞത്. ഉള്ളിവട ഉണ്ടാക്കിന്നു ന്ന് കൊ ണടന്നോട്
ആഹ് ആഹ് ഉള്ളിവടാ ഉം ഉം സവാള ഇരിപ്പോണ്ട് ഒന്നരാ
സവേ ള ഇപ്പൊ ഞാൻ വരുമ്പോ വാങ്ങിക്ണ്
ആഹ്
കടെന്ന് വാങ്ങിട്ടേ പോന്നത്
ഈ സമയത്ത് പറയാനുള്ളത്. ആഹ് പിന്നെ അവിടെ
വേറെ ഇങ്ങനെ പോണ്
ആ ഉം
എന്തെങ്കിലും വർക്കിന് പോകെന്നുണ്ടെങ്കിൽ നമ്മുക്കൊരു
ആന്ന് ആന്ന് ഒരു ഒരു വരുമാനം ഒരു ബല ആവും
ഉം തയ്യൽ അറിയോ
തയ്യൽ മെഷീനുണ്ട് പക്ഷെ അത് നമുക്ക് വിശദമായിട്ട് അറിയത്തില്ല അതിന് ഇവനൊന്ന് ഇച്ചിരി ഒന്ന് ആയിട്ട് വേണം അതിനെങ്കിലും ഒന്ന് പോയി പഠിക്കാനേ
ഒരു ഫ്രീ ക്ലാസ് ഉണ്ടായിരുന്നു ഇന്ന്. പ്രീ ക്ലാസ് ഉണ്ടായിരുന്നു എന്ന്ന്ന് പറയാ തില് സോ മീറ്റി സോ മീറ്റിങ്ങിൽ ഉണ്ടായിരുന്ന ഗ്രൂപ്പില് ഗ്രൂപ്പ
ആഹ് ഓഹ് ഉം
ഞാൻ കേറി പക്ഷെ ക ആഹ് ഗോത കാണാൻ പറ്റില്ല
ഓഹ് മ്മ്
എനിക്കറിയാം ടൈലർ ഒരുവിധൊക്കെ, പക്ഷെ ഞാൻ ചെയ്യാറില്ലന്നുള്ളൂ
ഉം സമയം കിട്ടണ്ടേ മ്മ്
കല്യാണത്തിന് മുന്നൊക്കെ ചെയ്തിര്ന്ന്. ഇപ്പൊ അയിന്റെ ശേഷം പിന്നെ എവിട നേരം ഇവര് മൂന്നാളും കൂടി ടി വന്നാ മൂന്നാക്കും മൂന്ന് ഫോണ് വേണം
ആഹ്
പിന്നെ ഒരാള് ഒരാൾക്ക് നെറ്റ് വലിച്ചാല് ഓന്നീന്ന് ആണ്ടുംങ്ങോട്ടും വ വലിക്കലാണ്
ഉം
അപ്പൊ പിന്നെ ഇവിടെ അടിയോണ്ട് അടിയണ് ഒരാ മറ്റർക്ക് കിട്ട ട്ടാത്ത മറ്റാള് വൈഫൈ അങ്ങട് ഓഫആകും
ഓഹ് വൈഫൈ ഉണ്ടോ വെച്ചിട്ടുണ്ടോ
ഫോട്ടോണ ഓഫ്ക്ക ഫോൺന്നെ
ആഹ് ആഹ് ആഹ് അങ്ങനെ കൊടുക്കും മം ആകെ മേളവാന്നത്
ഉം മേളം തന്നെയാണ് രണ്ടു മാസം പോയത് അറിഞ്ഞിട്ടില്ല പിന്നെ ഓരപ്പണ്ടായ കാരണം പിന്നെ വലിയ കൊഴപ്പണ്ടായിട്ടില്ല ഇപ്രാവശ്യ
ആഹ് ഇന്ത് ഉം ഒറ്റക്കാങ്കി ഭയങ്കര ഇതാല്ലേ
അവര് വെക്കേഷന്റെ കൊറച്ച് മുന്നല്ലേ വന്നത് അതുകൊണ്ട് പിന്നെ കെയ്ച്ചിലായി മനുഷ്യന്മാര്
ആഹ്
മറ്റേ അവരൊരു പാഠം പഠിപ്പിച്ചീനി
ഉം
കയ്യും കാലും മുറിയലും കെട്ടലും ഏർഹ് എല്ലാരും അറിയും ഞാനപ്പ ഇന്റെ വീട്ടു പോയിട്ടുണ്ടെങ്കില് എന്റെ വീട്ടിലുള്ളവര് ആഹ് ഞാൻ അസി വന്ന്ക്ക്ണ്ന്ന് പറിം അത്രക്കാണെക്കാരം എന്താപ്പ ഞാൻ ഇവരങ്ങനെ ഓളിട്ട് വിളിക്കും
ഉം
എന്താ ഞമ്മക്ക് ഒരു ഭാഗത്ത് സമാധാനത്തില് ഇരിക്കാൻ പറ്റൂലേ
ഉം ആഹ് ആഹ്
ഓരെ പ്രായപ്പ ഞങ്ങളെ വീട്ടിന്റെ മുറ്റത്തന്നെ ഒരു കൊ പോയണ്ടേ
ആഹ് ആഹ് അന്നേരം അയിനകത്തൊട്ട് ചാടാൻ ഇറങ്ങുവോ
ഇല്ല ഇല്ല അത് പഠ കാണുമ്പ ചെയ്യിപ്പിച്ചിട്ടില്ല അത് ഒരു ദിവസം പോലും
ആഹ് ഉം
കണ്ടാല് പിന്നെരു പാടും അത്
ആഹ് ആഹ് പോവാരിക്കട്ടെ അതാ നല്ലത്
ഉം അല്ല കുളിക്കാനും വേണ്ടിട്ടന്നെ പറഞ്ഞയച്ചിട്ടില്ല
ആഹ് വേണ്ട വേണ്ട ഉം നീന്തലൊക്കെ അറിയാവോ അന്നേരം
ഇല്ല നീന്തലറിയില്ല ഇന്ന് വരുമ്പളും ഞങ്ങള് പറഞ്ഞിട്ടള്ളൂ അവര് പറഞ്ഞിട്ടൊള്ളൂ ഞാൻ വന്നാ പഠിപ്പിച്ച് കൊടുക്ക അവർക്ക്‌ന്ന് പറഞ്ഞ്ണ് അപ്പൊ ഇന്ന് വരുമ്പളും ഞാൻ പറഞ്ഞ് ഇതുവരെ നീന്തലൊന്നും പഠിപ്പിച്ചൊടുത്തിട്ടില്ലല്ലോ ആഹ് ഞ് പഠിപ്പിച്ച് കൊടുക്കണംന്ന് പറഞ്ഞ്
ഉം
ക്കൊണ്ടല്ലോ പഠിപ്പിക്കണം പക്ഷെ ആഹ് ഞ ഇവരെ - സ്കൂളൊന്നുംല്ല അതൊക്കെണ്ട്‌ ന്ന്ണ്ടെങ്കി നല്ലതേയ്ര്ന്ന് കരാട്ടൊക്കെ ഉണ്ടല്ലോ കരാട്ട ക്ലാസ്സൊക്കെണ്ട് അതേപോലെ നീന്തൽന്റെ ഇതുണ്ടെന്നുണ്ടെങ്കി സുഖയ്ര്ന്നു
ആഹ് അന്നാ ഉം ഇന്നാ പിന്നെ ശരിന്നാ ഉം ആഹ് ശരി
ആഹ്